ഹലോ ആഹ് കേൾക്കില്ലേ
ആഹ് ണ്ട്
ആഹ ക്ക നല്ല വർത്താനം
ചോറ്ന്നോ?
കയിഞ്ഞോ?
ഇല്ലേ പണി ഇങ്ങനെ കയ്ണ് ഇനി തൊടക്കാനു കൂടിണ്ട് ആഹ് ചോറായി. ഉ തൊടക്കല്ലാണ് തൊടക്കാണ്
വെ തൊടച്ചൊണ്ട്ക്കാ കഴിഞ്ഞിട്ടില്ലലേ ഇന്നിന്റെ നേർത്തെ കഴിഞ്ഞൊക്കെ
ആഹ് നേരത്തെ കഴിഞ്ഞു ഹോ
കണ്ടായിനി അപ്പൊ രാവിലെയ്നി കുട്ടികളക്കെ പോയ ബേക്കില് ക്ലീനിങ്ന് ഒരുങ്ങി
ആഹ് അപ്പൊ പിന്നെ കഴിഞ്ഞുലെ ഞാൻന്നെയ് ചക്ക ചക്കതിന്യം പ്പയ്നാറ്ന്നു ചക്ക എന്താ എത്തലും അപ വെച്ചി ട്ടില്ല പിന്നെ ഞാൻ തിരുമ്പാൻ ഇറങ്ങി
ആഹ് ഇവിടേം കൊണ്ടെന്ന് വെച്ച്ണ് ഇനി നാളെ വെക്കാ വിജാരിച്ചു. എല്ലാരുണ്ടാവുമ്പള തിന്നാൻ രെസൊള്ളെയ് ത് ഒറ്റക്കാവുമ്പോ ആര് വെക്ണ് അതാണ്.
ഞാനും തന്നെ ഞ്ഞിഇണ്ടാക്കണം ന്ന്ണ്ട് ഞ്ഞിഇപ്പോ അല്ലെങ്കി രാത്രിക്കക് ഇണ്ടാക്കണം.
ആണോ രാത്രികക്ക് ഇഷ്ട്ടാ ചക്ക
ആഹ് അത് കഴിക്കും ഇനി ചിക്കൻ ഇണ്ട് അപ്പൊ ചിക്കെൻ കറീം കൂട്ടിയിട്ട് കൊർച്ചൊക്കെ തിന്നാന്ന് കെരുതി
ആഹ് കിട്ടി ഞങ്ങ ല്ലട്ടോ ഇന്നലെ ഞങ്ങൾക്ക് പൂളേര്ന്നു രാത്രി
ഏഹ്
പൂളീ മീ
സാ ആഹ് നല്ല രെസാണല്ലോ മീൻകറി ആഹ് അല്ലെങ്കിപിന്നെ എർച്ചിം പൂളീം അത് രെസാണ് കപ്പ ബിരിയാണി ആഹ് അത് ഭയങ്കര ഇഷ്ട്ടാ
ആഹ്
നല്ലടേസ്റ്റാ ഉം
ഇന്നെന്താ കറികളൊക്കെ?
കറീ ചക്കക്കുരു കറിണ്ട്.
ആഹ് ചക്കക്കുരുങ്ങനെ ഒറ്റക്കിട്ടതോ അതോ പരിപ്പ്ട്ടാണോ?
അല്ലതക്കാളി മാത്രട്ട് അങ്ങനെ വേറൊന്നുഇട്ടിട്ടില്ല. ഇല്ല തേങ്ങ അരക്കാതെ ആഹ് എർ ക്കാതെ അത് രെസാണ് ചക്കക്കുരു പിന്നെങ്ങനെ എന്തിന്റെപ്പ ട്ടാലും നല്ല ടേസ്റ്റാണല്ലോ മുരിങ്ങന്റെപ്പോടാം ആഹ്
അവടെന്താന്ന് കറിക്കെ?
ന്നീ ചിക്കൻങ്കറിയാ
ആഹ് അതപ്പോ രാവിലെആയോ?
ഓഹ് ചിക്കൻങ്കറിയുണ്ട് ഒര്ഭാഗത്ത് മീൻങ്കറിണ്ട്ട്ടോ രണ്ടുവോണ്ട്.
ആഹ്
ഇന്നലെപിന്നെ പൂള് മീൻങ്കറി വെച്ചോണ്ടേ മീൻ കറികൊറച്ച് ബാക്കിയുണ്ടായി പിന്നെ ചിക്കനും
തമ്പോ പിന്നെ ഞമ്മക്ക് തലേന്നത്താങ്ങനെ ചൂടാക്കി തിന്നുവാണെല്ലേ?
ആഹ് അതന്നെ
ഇതാ പിന്നെ ഒറ്റക്കൊക്കെയാണെങ്കി സുഖാണ് ട്ടോ ആഹ് ഓൽക്ക് ചൂടാക്കിയൊന്നുംപറ്റൂല അവർക്കൊക്കെ തലേന്നത്തത് കൊട്ത്താ ആഹ് എപ്പളും ഇതന്നണോയ്ച്ചും പിന്നെ
അത് വേം അറിംചെയ്യും.
അഹ് വേഗം അറിയും അപ്പോല് ചോയ് ച്ചും കരുതി ഞാനിവടെ ചെൽപം രാവിലെ ഇണ്ടാക്കണം പിന്നെ രാത്രിക്കക്ക് വെക്കും അപ്പെന്നു ഇതെന്നെണോ ഇഞ്ഞുതെന്നെണോ ചോയ്ച്ചു. അപ്പോ ആഹ് അപ്പം ഞാൻ പറഞു ഒര് വെട്ടം ഇണ്ടാക്കിയതെന്നെ പോരെ ചോയ്ച്ചും അപ്പം ഓ
എന്നെയ അങ്ങനെ വെക്കണ്ടേറിയപ്പൊ കതി ഇങ്ങനെ കൊറെ നേരം രണ്ടു നേരക്കെ അടുപ്പത്ത് നക്കുമ്പോഴും കരുതിയടാണ് രാവിലത്തതാണ് കഴിഞ്ഞ പി
എന്താ വേനല ആകുമ്പോ വേം കേട് വരും ചോറ് രാവിലെെ ഒക്കെ വെച്ചാല് ഇപ്പൊ മക്ക മഴ ആയൊണ്ട് വിഷയല്ല
ആ അപ്പൊ കൊഴപ്പല്ല അപ്പങ്ങനെ വല്യ ഇതില്ലാത്തൊണ്ട്
ആ ഇവിടെ രണ്ടു നേരം വെക്കൂട്ടോ പ്പൊ ഇളച്ചിക്ക് ക്ലാസ്സിന് പോണോണ്ടേ ഓള്ക്ക് നേരത്തെ ചോറ് വെക്കണം
ആഹ് അപ്പോ
അപ്പൊ ഞങ്ങള് ആഹ് അപ്പൊ കൊണ്ടു പോകുന്ന നേരത്ത് എട്ടണി ആവുമ്പോതന്നെ ചോറാവും അപ്പൊ രാത്രികക്ക് ഞങ്ങള് വെക്കേല്ല ഉച്ചക്കൊക്കെ കണ്ട മാത്രേ വെക്കലേ പിന്നെ രാത്രികൊക്കെ അതാ പിന്നെ പൂളേ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ചോറ്ന്നെ വെക്കട്ട് ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്ക വിചാരിക്ക ചോറ്ന്നെ വെക്കൂ അല്ലെങ്കിൽ പച്ചേല് ചോറ വതിും
ആ അതും കുട്ടികൾക്ക് അങ്ങനത്തെതൊക്കെ ഇഷ്ട്ടാണല്ലോ
എന്തെങ്കിലുമൊക്കെ റിച്ച് ഷോട്ടാണ്ടാക്കും രാത്രിക്ക് വൈകുന്നേരം തീയൂട്ടാനെ മടിയണേ
താ
പട്ടി ഇനി ഒരാൾക്ക് ചോറ് കുറവാണെങ്കിൽ പട്ടിനി കെടന്നാലും മാണ്ടില്ല ഇട്ടാക്കുല ഉണ്ടാക്കൂല.
ആഹ് ഉണ്ടാക്കൂല ഞാന അത് തന്നെയാണ് കൊറച്ചൊക്കെ ഇ കാരം കുറവുണ്ടാവ അപ്പൊതിന് ന്റെ മാപ്ല ചോയിച്ചും ന്നാന്ക്ക് കൊറച്ച് ചോറ് വെച്ചൂടടെന്ന്
അപ്പൊ അധികാവും മക്കൾട്ടോ തിന്നാത്ത മക്കള് വരെ പ്പം കഴിക്കും കുറവാകുമ്പോ
ആഹ് അങ്ങനെ തന്നെയല്ലോ എല്ലോട്ത്തും നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ചോറ് വ ഉണ്ടായിരുന്നു പോ ആ പോലക്ക് ചോറ് വാ
ആ അതാണ് അ ഒരെട്ടല്ലേ രണ്ടട്ടം കഴിക്കും
ആഹ് അപ്പൊ കൊറെ കുറച്ച് ഏറെ വേണ്ടിരും ഇല്ലാത്ത സമയത്ത് ഓൽക്ക് നല്ലോണം വേണം. എരുണ്ടാവുമ്പോളോ തിന്നുല്ല എല്ലോടത്തും അങ്ങനെത്തന്നെ മഴ ഉണ്ടന്നവടെ
ആ മായുണ്ട് ചെറുതായിട്ട് രാവിലൊക്കെ മയെനിട്ടോ
ഉം
ങ്ങ സ്ട്രോങ്ല്ല ന്നാലും ഇങ്ങനെ പാറ്റി ആഹ്അതന്നെ
പത്ത് മണി ആയാത്തെന്നെ
ആഹ്
ഉം ഒന്ന് ഒണങ്ങാനുള്ളതൊന്നും ക്യാപ്പ് കിട്ടൂലല്ലോ
ഇല്ല ഇന്നലത്തൊക്കെ ഒരു ഇതു ഉണങ്ങിട്ടോന്നാല പിന്നെ കുറച്ചൊക്കെ വെയിയിലിട്ടിയോണ്ടേ അന്നാലം ഉണങ്ങി ഇനി ഇന്നത്തേള്ളു
പിന്നെ കുഴപ്പല്ല ഉള്ളക്കെ എടുത്ത്ടും അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ കൊറേക്കെജനൽ ന്റെ ചൂട് തട്ടി അങ്ങനൊണങ്ങും
ആ ആ ഭാഗത്തേക്ക് വെയില് നല്ലോ തട്ടോ
ആഹ് കൊഴപ്പല്ല വെയിലൊക്കെ ഉണ്ട് ജനല് ചൂടാകു പെട്ടന്നേ അ പിന്നെ പൊറത്തി ഇല്ലെങ്കിലും അകത്ത് നല്ല കടന്ന്ങ്ങനെ ചൂടായിക്കോളും. വലിയ മരങ്ങളൊന്നും തടലിനില്ല
ആണ്ല്ലേ ഔ വേനല്ക്ക് നല്ല ചൂടാവുല്ലേ
ആ വേനൽക്ക് വ്ടെ കെടക്കാണെന്നെ കജ്ജൂല ഞങ്ങക്ക് മൂന്ന് റൂമ്ണ്ട് അയികൊണ്ട് ഞങ്ങള് ഒറ്റക്കായാതോണ്ട് ഇല്ല ഏസിയൊന്നുല്ല അപ്പൊ പിന്നെ ഇല്ല
ഉം
രണ്ട് ഫാന്ട്ട് അങ്ങനെ കടക്കും
ആ
അതാ ഞങ്ങ
അല്ല മുകള് ണ്ടെങ്കില് അടീക്ക് വല്ല്യ ചൂട് കുറവായിരിക്കല്ലോല്ലേ
ആ ആഹ് ഞങ്ങക്ക് മേലേക്ക്ല്ലാ മൂന്ന് റൂമോള്ളു പക്ഷേ ഒര് റൂമ് ഞങ്ങള് കട സ്ഥിരം കടക്ക ഒന്നില് എന്താ വൈകുന്നേരം ഈ നല് മൂന്ന് മണി നാല് മണിയാവുമ്പോ വെയ്ല് ഫുള്ളാ ആ റൂ ക്ക അപ്പൊ പിന്നെ ഞങ്ങള് വേനല്ന് വേറൊരു റൂമ് ഒയി ടക്ക്ണ റൂമ്ണ്ട് അപ്പൊ അയ്ല് പോയി കടക്കും നെലത്ത് പായി വിരിച്ച് അങ്ങനെ കേടക്കും എന്ന്ട്ട് രണ്ട് ഫാനും ഉണ്ട് രണ്ട് മറ്റെ കാ ടേബിൾ ഫാനല്ലേ ആ കാലൊക്കെ ഉള്ള അതിട്ട് കാണ്ട് കടക്കും അപ്പൊ പിന്നെ നല്ല സുഖ ഈ മേലന്ന് വര്ന്ന കാറ്റാ
എന്തെങ്കിലൊന്ന് എന്തെങ്കിലും മാവോ അങ്ങനെ എന്തെങ്കിലുക്കെ നട്ടുപ പിടിപ്പിച്ചുടെ ങ്ങൾക്ക്.
ഞങ്ങക്കയ്നെ എന്താ മുന്ന്ക്ക് വല്ല്യ സ്ഥലല്ല അങ്ങനത്തെ വല്ല്യ ഒക്ക കുഴിച്ചിട്ട്ക്ക്ണ് ന്ന്ച്ചാ എന്നാലും ഇ ഇത് കൊറച്ചോര് വല്തായി കിട്ടണം
അതാണ് വല്തായാ പിന്നെ അത്ര വല്യ വെയ് വെയ്ല് വരൂലല്ലോ
തിരാവൂലെ പിന്നെ മുന്നില് നേരെ മുന്നില് കുഴിച്ചിടാള്ള സ്ഥലോല്ല പിന്നെ നമ്മള്ക്കട അപ്പറത്ത് വീടാളാണ് ഒന്നില് ഇപ്പൊ തറ ഇട്ട് വെച്ച്ണ് അത് ഓല്ങ്ങനെ കൌ ക്കെ വെച്ച്ണ് ഇഞ് ഓലെ തണൽ വന്ന കൊറേ ഒക്കെ മുന്നക്ക്
ആഹ് വെയില്ന് കൊറവ്ണ്ടാവും ലെ
ആ പിന്നെറ്ഞ്ഞാ യൂസ് ഈ ഫാനിന്റെ സീലിങ് ഫാനിന്റെ ചൂടാണല്ലോ ഭയങ്കര ചൂട് അങ്ങനെ മേലേ കറങ്ങലാ മേലന്ന് വാർപ്പിന്റെ ചൂട് എറങ്ങി വെ
ഓ അതാണേ ഫൻ ഇട്ടാ വരെ തകയ്യൂല
ആഹ അപ്പൊ പിന്നെ ഞങ്ങള് രണ്ട് ആദ്യ ഒരു ടേബിൾ ഫാൻ ഇവിടെ ഉണ്ടേനി പിന്നെ ഞങ്ങള് എന്താ ഞങ്ങളെ തറവാടിലായിരുന്ന സമയത്ത് ഞങ്ങക്ക് നല്ല ചൂടായിട്ട് ഫാന് സീല് എന്താ ടേബിൾ ഫാൻ ഒന്നും കൂടി വാങ്ങി അയ്ല് പിന്നെ അത് വാങ്ങിയ അന്ന് തൊട്ടാണ്ട് മഴാണ്ട് പെയ്ത് അവിട്ന്ന് വാങ്ങിയന്ന് അത്പിന്നെ വല്ലാതെ ഉപയോഗിച്ചിട്ടില പിന്നെ ഇക്ക വന്നിട്ടാണ് ഏ ഇന്നട്ട് പിന്നെ ഇത് മൂടിട്ടേക്കെനി വെറ്തെ വാ ങ്ങി പോരലേയ്നി ഇന്നട്ട് അങ്ങനെ ആഹ് പിന്നെ ഇപ്പപിന്നെ ഈ ചൂടിന് ഉപയോഗായിട്ടത് അതോണ്ട് കരണ്ടു ബില്ലുണ്ട് ആഹ ഇപ്പ എല്ലാർക്കും കരണ്ടു ബില്ലക്കെ കൂടുതലല്ലേ.
ഓ ഓ
അവിടെ എത്ര ആയത്
ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി എത്രോന്ന്
ഏ അത്രക്കെ ആവൂല്ലേ ആഹ് ഞങ്ങക്ക് പിന്നെ അതെ അ ഞ
ഞങ്ങള അയിന് മൂന്ന് റൂമില് ഫാൻ ങ്ങനെ കറങ്ങല്ലേ
ഞങ്ങക്ക് പിന്നെ രണ്ട് റൂമില് മറ്റേ റിമോട്ടിന്റെ ഫാൻ ആണ് അയിനോണ്ട് വല്ലാതെ കറന്റ് ബില്ല് തന്നെ. ഞങ്ങക്ക് ചു ഈ വേനലിന്റെ സമയത്തുള്ളൂ എനിക്ക് അറുന്നൂറോ എഴുന്നൂറൊക്കെ ആയത്
പുതുതായി ഇതാക്കിയതല്ലേ അതുകൊണ്ടായിരിക്കും ഓള്ത പഴയ ഫാൻ അല്ലെ?
ആ നല്ല ക്വാളിറ്റിയിലെ വയറിങ്ങ് ആയിട്ടേക്കാരം ടോ അല്ലെങ്കിൽ അന്ക്ക് മുന്നൂറ്, നന്നൂറ് ണ്ടാവുള്ളു സാധാരണ പ്പ അത്രെ വരല്ലള്ളൂ ആഹ് അതോണ്ടയികാരം
അത് കൊണ്ട് ഇപ്പൊ കറന്റ്‌ ബില്ലിന്റെ കാര്യത്തില് കൊറെയൊക്കെ സമാധാനമാണ്
ആണല്ലേ ഇങ്ങക്ക് എത്ര വരല്
ഞങ്ങക്ക് മുന്നൂറ്റി അൻപത് ഇരുപത് അങ്ങനെ ഇനി അതാ വരുന്നേ ആഹ് നിങ്ങക്ക് ഉപയോഗിക്കുന്ന റൂമിലൊക്കെ മറ്റേ ഈ റിമോട്ടിന്റെ ഫാൻ ആയതോണ്ടെ എപ്പളും ഉപയോഗം വരുന്നത് അതാണ് ആഹ് പിന്നെ ആഹ് പിന്നെ വേനലിന്റെ സമയത്ത് ഇപ്പ ഈ കറന്റ്‌ ബില്ല് കഴിഞ്ഞ ഇതിൽ വന്നത് എത്ര അറുന്നൂറ്റി സംതിങ്ങോ എഴ് ആഹ് എഴുന്നൂറിന്റെ അട്ക്കണ്ട് അത് പിന്നെ ഞങ്ങള് ടേബിൾ ഫാനാണ് യൂസ് ആക്കിയത് രണ്ട് രണ്ട് ഫാൻ ഒപ്പം കറങ്ങല്ലേ മറ്റേതിന് ഉപയോഗം കുറവായി അപ്പൊ പിന്നെ അതുകൊണ്ട് കൂടി അങ്ങനെ ആഹ് എന്തായാലും എല്ലോടത്തും ഇങ്ങനെ അല്ലട്ടെ അയൽവ
അല്ല ഈ പ്രാവശ്യം എല്ലാടത്തും വന്നതും നല്ല കറന്റ്‌ ബില്ല് ആയിണ്
ആഹ് ഇണ്ട് ഒക്കെ ഡബിളും ഒക്കെ നല്ല ബില്ല് ആഇണ്ട്
കാരണം ഇവിടെ ഒരു അഞ്ഞൂറിന്റെ താഴോ വീട്ടില് വരെ ഇപ്രാവശ്യ ആയിരത്തിന് മേപ്പെട്ടാ വന്ന ബില്ല്
ആഹ് എന്നാ ശരിട്ടോ
ആഹ് ശരി